ഹലോ
ഹലോ
കേക്കാൻപറ്റുന്ന്ണ്ടാ
അതെ ഇപ്പ കേൾക്ക്ന്ന്ണ്ട്
ആഹ്
എന്തക്കെയാ വിശേഷങ്ങള്
നല്ല വിശേശാണ് എന്താങ്ങളെ വിശേശം
എന്റെ വിശേഷം സുഖാണ് നല്ല്താണ് പെരുന്നാളക്കെങ്ങനെ കഴിഞ്ഞു ഉം ഉം ങ്ങളെ പെരുന്നാള പെരുന്നാക്ക് ഓഹ് ഉഷാറേയ്നി ഫുഡൊക്കെണ്ടാക്കി ഇപ്പ്‌ന്റെ വീട്ട്ക്ക് വിരുന്ന് പോന്നുണ്ട്
ഓഹ്
ങ്ങളെങ്ങനാ ഫുഡ് മന്തി ചിക്കൻ മന്തീം അൽഫാമും ബീഫ് വരട്ടും പായസം
ഓ അങ്ങനെയൊക്കെയാല്ലേ വെജിറ്റം വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ കടായി ബീഫ് വരട്ട്
അ ആ ഹ് ഉഷാറാണല്ലോ ഉം ഉം
ഇങ്ങളെ വീട് ഉമ്മിം ഞാനും ഉമ്മിം ഞാനും ആണ് ഫുഡ് ണ്ടാക്കീ നേത്
ആഹ് ആഹ്
ആഹ് ഇങ്ങളെങ്ങനെ ഫുഡ് വിരുന്നൊക്കെ പോയി ഇന്നലെ വിരുന്ന് പോയി ഇന്ന ഇന്നലെ അവിടെ ചെറിയെ ഫംഗ്ഷനും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ കുഞ്ഞമ്മൻ കുഞ്ഞാമി ഉമ്മന്റെ അനിയത്തികള് രണ്ടു പേര് വന്നിരുന്നു അവ രെ മാപ്പിള ഹസ്ബന്റും വന്നിരുന്നു അപ്പൊ ഞങ്ങളവിടെ കോഴി ചിക്കൻ ബിരിയാണിയുണ്ടാക്കി
എല്ലാവരും ഒന്നിച്ച് നിക്കാനായില്ലേ
ആഹ് എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നു അവിടത്തെ ഉമ്മന്റെ ആങ്ങളാരും വൈഫുമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരും വീട്ടിലേക്ക് പോയിരുന്നു
അഹ് അഹ് ആഹ്
അങ്ങനെയൊക്കെയായി കഴിഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ ഗ്യാസ് കിട്ടി കിട്ടു വന്നിട്ട്ണ്ടെന്ന് പറഞ്ഞു ഗ്യാസ് ആദ്യം കഴിഞ്ഞിരുന്നു ഇപ്പൊ ഇന്ന് ഗ്യാസ് ഇന്ന് വരൂന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് ഓടിപ്പോന്നു
ഇന്നിട്ട് കിട്ടീല്ലേ ഗ്യാസ് എത്തി ഇങ്ങള് എത്തിയപ്പോഴേക്കും
എത്തിയപ്പോത്തിന് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു
ഏഹ് എഹ് ഗ്യാസ് കിട്ടിലേ അൻക്ക്
ഗ്യാസ്പ്പ കിട്ടി കുടുക്കിയിട്ടില്ല ഇനി ആറാന്തി മാരേജാണ് അപ്പൊ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്ന പ്ലാനിംങിലാണ്
ഉം ഉം എങ്ങനാ ശർക്കര മൈലാഞ്ചി എങ്ങനെയ ഉണ്ടാക്കല്
ഒരു ചെ ഒരു നമ്മളെ വേസ്റ്റ് പാത്രം എട്ക്കാ നമ്മള് ഉപയോഗിക്കാ ത്ത പാത്രം എട്ത്തിട്ട് അതിന്റെ ചൂര് ഒരു ചൂര് ശർക്കര പെരുജീരകം നല്ല ജീരകം ചായപ്പൊടി ഒക്കെ ഇട്ക്കാ അതൊക്കെ മിക്സീലിട്ട് പൊടിച്ചിയാ ഇന്നട്ടാ ആ പാ ത്രത്തിന്റെ വട്ടത്തിന് ഇടുക
അഹ് ആഹ്
വട്ടത്തിന് ഇട്ടിട്ട് ഒരു ചെറിയ ടയിൽസിന്റെ കഷ്ണം വെച്ചിട്ട് ഒരു ചെറിയൊരു കുണ്ടംപാത്രം അച്ചാർ പാത്രം അവിടെ ഇടുക
അഹ് അഹ് ആഹ്
ഇങ്ങട്ട് ആവിക്ക് വെള്ളം വെച്ചാണ്ട് ആ നീരാവി ആ പാത്രത്തിലേക്ക് വെക്കും അതിലേക്ക് മൈദ ഇടും മൈദ ഇട്ട് ഇളക്കി നമ്മളെ കയ്മ്മടാ ഡാർക്ക് ചുവപ്പ് കളർ കിട്ടും ഉണങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോ ഡാർക്ക് ചുവപ്പ് നിറമുള്ള നല്ല മൈലാഞ്ചി ഞമ്മളെ കൈമ്മല് ഇടാറാവും.
ഉം ഉം ഉഷാറണല്ലോ ങ്ങട്ടെന്നാ മാരേജ് വല്ലിയ പരിപാടിയൊ ക്കണ്ടോ എന്തൊക്കെയാണ്
കുഴപ്പല്ല ഏറെക്കുറെ വലിയ പരിപാടി തന്നെയാണ് ങ്ങൾക്കൊക്കെ വരാൻ പറ്റുവോ?
വരാൻ പറ്റുവേ ഇയ്യ് പറഞ്ഞാ ഞാൻ വരണ്ട്
ഓ ന്നാ ന്നാ ഇങ്ങള് വരോണ്ട് ഇങ്ങൾക്ക് എത്ര പിള്ളേരാണ്?
നിക്ക് രണ്ട് പിള്ളേരുണ്ട്
ആ ഇങ്ങനെയ
ഞമ്മൾക്ക് ഇങ്ങനെ ഒരു കമ്പനി ഫ്രണ്ട്സ് കൂട്ടായ്മ കിട്ടിയല്ലോ അതോണ്ട് നന്നായി ഇങ്ങള് ഇന്ന ഞങ്ങളെ വീട്ടിലേക്ക് വരോണ്ടി.
ആഹ് അതെ അതെ വരൻ്റ് ഉ ഉ എപ്പഴാ പരിപാടി എപ്പള
ഏ രാവിലെ ഒമ്പത് മണി കാണ് നിക്കാഹ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്കാണ് ഫുഡ് കൊടുക്കാന ആ ഫുഡിന്റെ ടൈമിലൊക്കെ ആകുമ്പോൾ നിങ്ങള് എത്തി കോണ്ട്
ആഹ് ആ വീട്ടിൽ വെച്ചിട്ട് ല്ലല്ലെ പ്രോഗ്രാം ഒക്കെ
പ്രോഗ്രമൊക്കെ വീട്ട് വെച്ചിട്ട് തന്നെയാണ്
ഉം ഊ
അത് പോലെ ഇങ്ങള് എന്താ? ഹ് കുട്ടികളെ നേഴ്സറി ചേർത്താന് സ്കൂളിൽ ചേർത്താനൊക്കെ ആയിട്ടുണ്ടോ വല്ല്യപിള്ളോരണോ?
ആഹ് ഇപ്പൊ എൽ കെ ജില് ഈ വർഷം ചേർത്തിട്ടുണ്ട്
ഓ ചെറിയ കൊച്ചാണല്ലല്ലേ ആഹ് ഇ പ്രാവശ്യം ചേർത്ത് ണ്ട് ല്ലേ ബുക്കൊക്കെ കിട്ടിയോ എന്തായി
ഇല്ല ഒന്നും വാങ്ങിയിട്ടില്ല പെരുന്നാളിന് പർച്ചേസ് യ് ഇടുത്തപ്പോ വാങ്ങണന്ന് വിജാരിച്ചീന് പിന്നെ തെരകൊണ്ട് ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ ഞ്ഞി അവിടെ വീട്ടി പോകുമ്പോ നീ ഒന്നിച്ച് വാങ്ങി പോവാ വിചാരിച്ചു
ആഹ് യൂണിഫോമൊക്കെ അവിടെന്നെ വാങ്ങാ എങ്ങനെണ്?
അല്ല യൂനിഫോമക്കെ ഓല്ക്ക വിടന്ന് സ്കൂൾന്നെ നഴ്സറിന്ന് അളെ വെടുത്ത് ഓൽ തരും ഞമൾ ക്യാഷ് കൊടുത്ത മതി ആഹ് ആഹ
അങ്ങനെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എട്ത്തന്നെ എന്താ എവിടെത്തന്നെ വിദ്യാലയങ്ങളൊക്കെ ണ്ടോ?
ആ അടുത്തന്നെണ് വണ്ടി വാണം വണ്ടി ഇണ്ടാവുന്നൊക്കെ പറഞ്ഞാണ്ടാണ് ചേർത്തത്
ഉം
ഇണ്ടാവുന്ന് കരുത് ണ്
സ്കൂൾ അവിടുത്തെ സ്കൂളക്കെ ഐട്ടക്കാണോ എങ്ങനത്തെ സ്കൂളുകളാ?
ആഹ് കൊഴപ്പൊന്നുല്ല അത്യാവശ്യം ലെവല് പോവല്ലൊക്കെ ണ്ട്. ഗവൺമെന്റ് സ്കൂളല്ലേ പ്രൈവറ്റിന്റെ അത്ര ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂല്ല ന്നാലും
ആഹ് ങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളാണോ ഇഷ്ടം?
ഇഷ് - ന്ന് വെച്ചാല് പ്രൈവറ്റ് ക്ക് ഇപ്പ പോകുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കു ഒക്കെ ചെയ്യും പക്ഷെ നമ്മ- കൊണ്ടതിന് കഴിയണ്ടേഅപ്പൊ പിന്നെ ഗവൺമെന്റിലെന്നെ വിട ഇപ്പ ഓനെ ചേർത്തത് നഴ്സറിയിലാണ് മദ്രസില് അയ എങ്ങനെ ആയാലും ഇപ്പ എൽ കെ ജി യു കെ ജി ഒക്കെ ഫീ ഉണ്ടല്ലോ
ആഹ് അയിന് ഫീസ് വാണ്ടേ
ചേർത്താല്
അയിന് ഫീസ് ആഹ് ബു ക്കിനും ടെസ്റ്റിനൊക്കെ പൈസ. വാണ്ടേന് ക്യാഷ് വാണ്ടി വരും ഇല്ലേ
ആഹ് -ആഹ് അത് എല്ലത്തിനും വേണം എൽ കെ ജി യു കെ ജി ആവുമ്പളെ ഗവൺമെന്റിന് അധികം ഫീ വേണം
ആഹ്- ആഹ് -ആഹ്
അപ്പ പിന്നെ രണ്ടും കക്കണന്നില്ല നിലക്ക്
പഠിക്കാൻ മിടിക്കനാണോ വേറെ എന്തേലും മദ്രസൽ പഠനം ഉണ്ടോ എങ്ങനെണ്
ഏഹ് ഇല്ലല്ല ഒന്നും പോയിട്ടില്ല പഠിക്കോന്നൊന്നും ഇപ്പ ഇനി അറിയില്ല പറഞ്ഞാ കേക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പൊക്കെ തൊടങ്ങീട്ട് വേണം എങ്ങനെയെക്കാവോ എന്താവോന്നൊന്നും ഇപ്പറയില്ല
ഉം
ഒക്കെ സ്റ്റാറ്റിങ്ങല്ലെ അപ്പൊ ശരിയായിക്കോളും
ഉം അങ്ങനെയാണല്ലോല്ലേ
കൊച്ചിന്റെ പേര് അസ്ലഹ്
ഉം മോളപ്പോ മോൾക്ക് എത്ര ആയിട്ടുണ്ട്
മോൾക്ക് ഇപ്പൊ ഒന്നര വയസാവണേ ഉള്ളു ഒന്നര വയസ്സായി
ചെറിയ കൊച്ചാണല്ലോല്ലേ നിങ്ങക്ക് എന്തേലും ജോലി ചെയ്യാറുണ്ടോ ജോയി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണോ
ജോലി ചെയ്യാന് ഇപ്പൊ ഒന്നും ചെയ്യണില്ല ആദ്യം ചെയ്തിരുന്ന് പിന്നെ പിള്ളേരെ ക്കായി ഓരെ നോക്കും ആല് വെക്കാൻ ആള് വേണ്ടേ പിന്നെ പിള്ളേരായിക്കഴിഞ്ഞാ നമ്മള് പോണ മാതിരായിട്ട് പോവാൻ പറ്റൂലല്ലോ
ആഹ് അപ്പൊ ആ ജോലി ക്യാൻസൽ ആക്കിയില്ലേ
ആഹ് ആഹ് അതെ അപ്പൊ അങ്ങനെ ക്യാൻസലാക്കി
ഞ ഞമ്മളെ നാട്ടിലെ പഞ്ചായത്തിന്റെ കീഴില് ഒരു പ ജോലി കിട്ടണ പ പരിപാടി തൊടങ്ങിയിട്ടുണ്ട് ആഹ് വിവരം അറിഞ്ഞിട്ടുണ്ടോ
ആഹ് അങ്ങനെ പറഞ്ഞേന് ഇന്ന് മുപ്പാംതീ ഇന്നാണ് ആഹ് ഇന്റർവ്യൂല്ലേ
മെയ് മുപ്പതാം തീയിണ്ട് ഇന്റർവ്യൂ ഞമ്മള് അഞ്ച് ബയോഡാറ്റ വേണോന്നൊ ക്കെ പറഞ്ഞാണ്ട് ഒരിത് വന്നീനു
ആഹ് ഞാനും കണ്ടിരുന്ന് അങ്ങനെ ഒരു പോസ്റ്ററ്
ആഹ്
പിന്നിപ്പം ഏതായാലേ കുട്ടിയെ ചെറുതായതുകൊണ്ട് പിന്നെ ഓളെ നോക്കാൻ ആളില്ലാതിപ്പോ ഞമ്മളതിന് പോയി
ഓ അങ്ങനെയാണല്ലോല്ലേ
ഉം ഉം അപ്പൊ പിന്നെ അത് നടക്കൂല വിചാരിച്ച്
ആഹ്
പോയാലൊക്കെ എവിടെയങ്കിലൊക്കെ ആയിട്ട് ഇനിയിപ്പോ വലിയ സാനം കീട്ടുന്നില്ലെങ്കില് എവിടേലൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി
ആഹ് ഓ ഓ ഓ അങ്ങനെ ഞമ്മള് അവൻ അവർടെ നാട്ടില് പല നാട്ടിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പോസ്റ്റർ കണ്ടിരുന്നു
അഹ് ആഹ്
ആഹ് പിന്നെ നിങ്ങൾക്ക് എന്താ എന്തിനോടാ താല്പര്യം കൂടുതലും ബീഫോ ചിക്കനോ മട്ടനോ
ഉം അത് ചിക്കൻ തന്നെ ചിക്കൻ കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ
ചി ചിക്കന് ഇത്ര ഇഷ്ടാകാൻ കാരണം എന്താ
എന്താന്നോച്ചാ അങ്ങനെ ആഹ് അതില് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനോടാണ് എന്നുള്ളു
ആഹ്
അതിങ്ങനെ പൊരിക്കയേ എല്ലാ അൽഫാമ് ബ്രോസ്റ്റ് അങ്ങനെ നീണ്ട കറിവെക്കണതൊന്നും ഇഷ്ടല്ല
ചിക്കൻ ബിരിയാണി മസാല കൂട്ടുകള് മന്തി സുറുബിയാന് അങ്ങനത്തെ റൈസാണോ ഇഷ്ടം അല്ലാതെ സാദാ ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം
അത് ചിക്കൻ ബിരിയാണിന്നെ
ഓ
ഉം ചിക്കൻ ബിരിയാണി ഒക്കെ ഒരു ചിക്കൻ പൊരിയൊക്കെ കൊണ്ടാട്ടൻ ഏതെങ്കിലും ഒ ന്ന് സൈഡായിട്ടും ആഹ് അപ്പുഷാറല്ലേ എങ്ങനെയാ ഹലോ
ബീഫ് ചില്ലി ഇഷ്ടൊല്ല ആളാണോ
ഓ ബീഫ് ചില്ലി ഇഷ്ടാണ് ഞാൻപ്പൊ ഇവിടെ ഉമ്മാനോട് പറഞ്ഞിട്ടേള്ളൂ എന്നും വരട്ടണ് അപ്പൊ ഇന്ന് ബീഫ് ഒന്ന് പൊരിച്ച് നോക്കണം ചില്ലിയാക്കി വെക്കണം
ഉം ഏറെക്കുറെ ഇഷ്ടം അങ്ങനെയല്ലേ ഇങ്ങളെ ഇങ്ങളെ നാട്ടില് ബീഫ് ചില്ലി എങ്ങനെ ഉണ്ടാക്കാറ്
ഞങ്ങളവിടെ ബീഫ് അങ്ങനെ ഉപ്പ് മുളകും ഇട്ട് മുളക് ഇടൂല മഞ്ഞൾ പൊടി ഇട്ടാണ്ട് വേവിച്ചാണ്ട് പിന്നെ അതിലേക്ക് മസാല വെക്കാണ് മൊട്ട ഒന്നിങ്ങനെ ആഹ് ചതവുകളൊക്കെ ഇട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്താമതി
എന്നിട്ട് ആരാ അതൊക്കെ ഉണ്ടാക്കാറ് നിങ്ങളാണോ കുക്ക് ചെയ്യാറ്
അങ്ങനെയൊന്നില്ല ആർക്കാ വേണ്ടേച്ചാ അതിനനുസരിച്ച് ചെയ്യും അങ്ങനത്തെ ഒരാള് ചെയ്യുന്നു എന്റെ വീട്ടിൽ ഉമ്മ ഉണ്ട് ഉപ്പണ്ട് മൂന്ന് ആങ്ങളമാര് ഒണ്ട് രണ്ട് ഏട്ടത്തിയാരുണ്ട് ആങ്ങളമാരുടെ വൈഫും കുട്ടികളും എല്ലാരും ഉണ്ട് വല്യ ഫാമിലിയാ
അവരൊക്കെ പെരുന്നാളായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ
ആഹ് ഒക്കെ പോയേണ് ഇപ്പൊ ആരൂല ഞാൻ തന്നെയുള്ളു ആഹ് അവരൊക്കെ പോയിന് ഒക്കെ ആഹ് ആഹ് ഏകദേശം ഒക്കെ കഴിഞ്ഞ് കുളിക്കട്ടെ വീചാരിച്ച് നിക്കയാനി
ഓ
അപ്പൊ കുട്ടികളൊക്കെ ഉമ്മ കൊണ്ടു പോയിണ് അപ്പൊ ഒന്ന് ഫ്രീ ആയത് പിള്ളേരെ ഉമ്മ കൊണ്ടു പോയിണ് ഉമ്മാന്റെ കൂടെ ആങ്ങട്ട് പോയിന് ഇപ്പൊ ഒന്ന് ഫ്രീ ആയതാ
ആഹ്
കുളിക്കാനൊക്കെ ഇണ്ടാക്കണ്ടെ ഇയിന്റെ മുമ്പീന്ന് പരിചയപ്പെടാൻന്നുളള രീതിക്ക് വിളിച്ചതാ
ഓക്കേ
ആഹ് ആഹ് എന്നാ ഓക്കെ ശെരി എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
എന്നാ ശെരി ഓക്കെ
ഓക്കെ എന്നാ ശെരി